ആ ഇന്ന് വിദ്യാലയത്തിൽ മീറ്റിംഗ് ണ്ടായിരുന്നുല്ലേ
ആഹ് വിദ്യാർത്ഥി മീറ്റിംഗ്ണ്ട എല്ലാ കുട്ടിയാള്ടെ രക്ഷി രക്ഷിതാക്കളോടും വരാൻ പറഞ്ഞിന്
ആഹ് ഞാൻ ന് എന്താ എനിക്ക് പണി ഇന്ന് ഒഴിവ്ണ്ടായിന്നില്ല ഇന്ന് എന്തായാലും വരണംന്ന് പറഞ്ഞിന്ന്
ആഹ് ഞങ്ങള് കുട്ടികൾ പരണമാവധി നിർബന്ധിച്ചിന്ന് രക്ഷിതാക്കളോട് കുട്ടിയാളെ നിലവാരം മനസ്സിലാക്കാൻ രക്ഷിതാക്ക പറയാൻ പപ്പോഴോട് രക്ഷിതാക്കൾ നിർബന്ധിച്ചാൻ പറഞ്ഞിരിന്ന്
ഇൻ്റെ ഇമ്മേറ്റാ എന്താ വേറെ സ്ഥലം വരെ പോവും ചെയ്തിന്നു അതോണ്ട് ഇമ്മാനെ പറഞ്ഞയ കാനും പറ്റില
ആ വീട്ടിലാരുണ്ടായിന്നീലെ പിന്നെ
വീട്ടില് പിന്നെ ആരുംണ്ടായിന്നി ല ഓന്റെ ഏട്ടന് പിന്നെ പണിക്ക് പോണേ ണ്
ആ ദ്
ഉം അതോണ്ട് വേറെ ആരും ണ്ടായിന്നില്ല ഇച്ചാച്ച ഇന്ന് പ്രത്യേകിച്ച് പണിക്ക് വരാൻ പറഞ്ഞിന്നു എന്ത് ഓൻ്റെ വിവരൊക്കെ എങ്ങനെണ് മാർക്കും കാര്യങ്ങളൊക്കെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ